ആഹ കേൾക്കുന്നണ്ടാ
ആഹ കേക്കാം കേക്കാം ഇവിടെ ഭയങ്കര മഴ ഞാനാണ താ ങ്ങനെ മടിച്ചിരുന്നത് ഭയങ്കര മഴ ഇ രാവിലോട്ടൊന്നും ഉണ്ട മഴയൊന്നും അല്ല ഭയങ്കര മഴ ഇടും ഒക്കെ.
ഓ ഇവിടന്നും മഴയൊന്നുമല്ല ഇവിടെ നല്ല വെയില.
ആണാ ആ അവിടെ ഭയങ്കര മഴ എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ മഴ അ ആ ഒരു ഒരു മണിക്കൂറും കൊണ്ട് എത്ര ശക്തമായ മഴ ഒരു മണിക്കൂറും കൊണ്ട് ത്രേം ഇല്ലായിരുന്നു ഹലോ ഹലോ കേക്കുന്നോ. ഹലോ. ഹലോ. കേക്കാവ ആഹ് കേൾക്കാം. കേക്കാം. ഇപ്പൊ കേൾക്കാം. ഹലോ.
ഹലോ.
ഹലോ. ആ ഇപ്പ കേൾക്ക കേക്കാ ഇപ്പ കേക്ക ഇടയ്ക്ക് കേക്ക പിന്നെ എന്തണ്ട് എ എന്താ പരിപാടി
ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ലാ. ഞാനൊരു ഒരു കുട്ടിക്ക് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്.
ആണോ ആ ആ
ഇല്ലായിരുന്നു. അപ്പൊ ആറ് ഇന്ന് കൊറച്ച നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു.
ആണോ
നാല് മണി സമയത്ത് വന്നു അപ്പൊ ഇങ്ങനെ ഇടക്ക് പെരുന്നാളി ഡ്രസ് എടുക്കാൻ പോലൊക്കെങ്ങനെ ആയപ്പോ കുറച്ച് ലീവ് അപ്പ ഇങ്ങനെ എക്സ്ട്രാ ക്ലാസ് എടുത്ത്ടുക്കാൻ വേണ്ടിയിട്ട്
ആ
വൺ അവർ ള്ളത് റ്റു അവർ എടുത്ത് കൊടുക്കുന്നുണ്ട്.
അ അ അ
അ
ഞാനും നേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ട്യൂഷനുണ്ടായിരുന്നു ഈ വർഷം പിന്നെ എടുത്തില്ല.
ആ
ഡെയിലി വരീസ ആയിട്ട് എവിടെയെങ്കിലും പോവാന്ന് കരുതിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഈ ട്യൂഷൻ എടുക്കുമ്പം നമുക്ക് വൈകിട്ട് മിക്ക ദിവസവും ഈ സ്കൂളിൽന്നൊക്കെ വരുമ്പോം താമസിക്കത്തില്ല
അതെ അതെ അതെ
അതാ ഞാൻ പിന്നെ
ഈ വർഷം നോക്കിട്ടുണ്ടാവലോല്ലെ.
ഈ വർഷം ട്യൂഷൻ രണ്ടുന്നു ചോയ് ഞാൻ എടുക്കുന്നില്ലന്ന് പറഞ്ഞു നമ്മള് പിന്നെ പി എസ് സിയുടെ നോക്കുന്നുണ്ടായിരുന്നു ഞാനേ.
അ ഒ
ആ ആ സമയത്തൊക്കെ നമ്മുക്ക് വൈകിട്ട് സ്കൂളിൽ നിന്നും കൂടെ വന്നിട്ട് പിന്നെ ഈ ട്യൂഷനും എല്ലാം കൂടെ ആകുമ്പോ ഒന്നും നടക്കത്തില്ല
ഏയ് അതെ അതെ സ്കൂൾ പോക സമയത്ത് നടക്കൂല കാരണം എന്താ വെച്ചാല് സ്കൂൾ വിട്ട് വന്നാലും നമുക്ക് വീ ട്ട് ല് ജോലിയും കാര്യങ്ങളും അതെതെ രാവിലെ പോകുന്ന സമയത്തോ എല്ലാം തീർന്ന പോവാൻ കഴിയൂല്ലല്ലോ അതിന്റെ ബാലൻസ് അതെ വന്ന കഴിഞ്ഞാലും
ഉം ജോലിയാ പിന്നെ പിള്ളേരുടെ കാര്യം അവരെ പഠിപ്പിക്കണം എല്ലാം കൂടെ നമ്മുക്ക് ബുദ്ധിമുട്ടാ
അഏയ് അതെ അതെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കൂല ഏതെങ്കിലുക്കെ ഒരു ഒന്നൊക്കെയ നടക്കുർ ലെ
അല്ല പിന്നെ നമുക്ക് വീട്ടിൽ ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുകൾ വേണം
അതെ അതെ അങ്ങനെ ആകുമ്പോ പിന്നെ നടക്കും അതെ എന്നാലും വയ്യ സ്ക്കൂളിൽ പോയി വ ന്നു കഴിഞ്ഞാൽ പിന്നെ
ആ പിന്നെ സ്കൂള് ഇപ്പ പഴയതു പോലെല്ലല്ലോ ഒരുപാട് വർക്ക് നമ്മള് ചെയ്തുകൊണ്ടേല്ലണം
ആ അതെ അതെ നമ്മള് ആ പഠിക്കുന്നതിലേറെ നമ്മള് പഠിപ്പിക്കാന് രെന്ന്തയ്യാറാക്കണം അതെ തലേ ദിവസം നന്നായി
ചെയ്തിട്ട് നമ്മുക്ക് ചെന്ന് പയെ പണ്ടത്തെ കൂട്ടൊന്നും അല്ലല്ലോ ഇപ്പൊ
അതെ അതെ അതെ
ഉ
പഴയ പോലെല്ല മക്കള ഒരു നൂറ് ചോദ്യം തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും ഏതെങ്കിലും ഒന്ന് പറഞ്ഞോട്
ആനമ്മൾ അതുപോലെ നമ്മള് കരുതി
അതെ അതെ പിന്നെ നമ്മുടെ മക്കളും വേണ്ട പഠിപ്പിക്കാ
ആ അതും ഉണ്ട് നമ്മൾ ഇരുന്നില്ലെങ്കിൽ പിന്നെ പഠിത്തം ഇല്ല
അതെതെ
എന്നാലേ ഉള്ളു
അതെ അയ് ശരിയാ നമ്മള് എണിറ്റ് പോയാൽ അവരെ പഠിത്തം പഠിത്തം കഴിഞ്ഞു പുസ്തകം തോറ എന്നാലേ അതെ അതെ
ഉം ഉം
തന്നെ പ്രത്യേകിച്ചും മടിയാണ് പഠി ക്കാന് അപ്പോ പിന്നെ ആ അതെതെ പഠിക്ക കാരണാണ് നമ്മള് പോയി കഴിഞ്ഞാലും നമ്മുടെ
വരും ആന്ന് നമ്മള് എന്തേലും ജോലി ചെയ്തൊണ്ട്ന്നാ പഠി ക്കാൻ പറഞ്ഞാലൊന്ന് അവിടിരുന്ന് കളിയും രണ്ടുപേരൂടെ വഴക്ക്
ആ അതെതെ ബുക്ക് ഒന്ന് ആ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ പഠി
ആ പിന്നെ പരാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാതികള് കളിക്കുന്ന സമയ ഒന്നും ഒരു പ്രശ്ന ഇല്ല പഠിക്കാൻ പുസ്തടുക്കുമ്പോ പിന്നെ അന്നത്തെ മൊത്ത ദിവസത്തെ പ്രശ്നങ്ങളും പരാതി കളും ഒക്കെ തൊടങ്ങും
അതെ എല്ലാടത്തും അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെയല്ല ബുക്ക് ഇടു ത്ത് കഴിഞ്ഞാലേ ഏ മോനന് ഫിഫ്ത്ത്ക്കാണ് എക്ക് ഒറ്റ മോനേ ഉള്ളൂ
ആ ആ എനിക്കും എന്റെ മോനും മൂത്ത മോനും ഇനി ഫിഫ്ത്തിലാ
ആണോ ബുക്ക് ഞാൻ പറയും പഠി ഞാന് ഓൺലൈനായിട്ട് ഒരു ചെറിയ സമയങ്ങളിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു
ആണോ ആ ആ
അപ്പോ നമ്മള അതക്ക് ഇരിക്കുന്ന സമയം ബുക്ക്‌ എടുത്തോ വായിക്കോ പഠിക്കോ പർനാല് ആ ബുക്ക് ഓ ഓപ്പൺ ചെയ്യും പിന്നെ കൊറച്ച് കഴിഞ്ഞാല് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിഞ്ഞാല് അവന്റെ കഴിഞ്ഞു
ആ അങ്ങനെ ആ ഇൽ ആ അതെ അന്നിട്ട് പറയും ഞാൻ എല്ലാം പഠിക്കും
ആ അതെതെ ഞാൻ പറയെക്സാമിന് മാർക്ക് വരട്ടെ അപ്പോ കാണാ പഠിപ്പ് എന്നെസസ് എഴുതിയോ മോന് ഇല്ലല്ല ഇവിടെ എഴുതീട്ട്ണ്ട് റിസൾട്ട്‌ വന്നീല്ല അതെ അതെ ആ ഇന്നലെപ്പോ സ്കൂളന്ന് ടീ ആ അതങ്ങനെ ഇവരെക്സാമിന് പോയ സമയത്ത് ടെൻഷൻ ഫുള്ള് നമുക്കായിരുന്നു
സമയത്ത് ആണെങ്കി എനിക്ക് വേറെ രണ്ടൂന്ന് പ്രശ്നങ്ങളാരുന്ന് അതുകൊണ്ട് എനിക്കങ്ങ് ഇവന്റെ കൂടി ഇരിക്കാനും പറ്റുന്നില്ല ആകപ്പാടെ പ്രശ്നവാരുന്നു
അതെ അതെ ഇവിടെ ആ അറിയുന്ന ക്വസ്റ്റ്യൻസിന് മാത്‍സ് ഒക്കെ എന്തെങ്കിലും ഒക്കെ കാട്ടി വരോന്നുള്ള ടെൻഷൻ ആയിരുന്നു നമ്മള് പ്രോബ്ലെംസ് കൊടു ക്കുമ്പോ ശ്രദ്ധല്ലാതെ ഓരോന്ന് ചെയ്ത് വെക്കും എന്നാലോ പിന്നീട് ചോയ്ക്കുമ്പോ അത് കറക്റ്റായിട്ട് അറിയു അതൊക്കെയാണ് മെയിൻ ടെൻഷന് കാരണം അറിയാവുന്നത് തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റ്
തെറ്റിക്കും ആന്ന് മാത്‍സ്സക്കെ അങ്ങനെയാ നന്നായിട്ട് വായിച്ചു നോക്കി
ആ ഇന്നലെ അവരെ മാം വിളിച്ചിട്ട് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട്ണ്ടായിരുന്നു വാട്സ്ആപ്പില്ക്കെ ഏ റിസൾട്ട് പബ്ലിഷ് ചെയ്തി ട്ടിണ്ട് ആൾടിക്കറ്റിന്റെ ഫോട്ടോ സെന്റെയ്യാൻ പറഞ്ഞാണ്ട് സെന്റെയ്തോടത്ത് പിന്നെ വൈകിന്നേരൊക്കെ ആയപ്പോ ഒര് ച്ചോരു റെസ്പോണ്ട് ഇല്ലാതായ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ച് എന്തായി ചോദിച്ചോണ്ട് ആ അവരെ വി വിട്ടസമയം മുതലെ ഞാൻ സെർച്ച്‌ ചെയ്യുന്നുണ്ട് യൂട്യൂബിലാണെങ്കിലും സൈറ്റിലാണെങ്കിലും ഒക്കെ ഞാ നോക്കുന്നുണ്ട് പക്ഷെ സൈറ്റ് ഒന്നും അവൈലബിൾ അല്ല കിട്ടുന്നില്ല ഓ യൂട്യൂബിലാണെങ്കിലും ഇല്ല ല്ലാ ആ അതെ അതെ അപ്പോ ഞാന് മാമിന്റെ അടുത്ത് ചോദിച്ചേ അപ്പോ മാം പറഞ്ഞു അത് ഫേക്ക ഫേക്കായിരുന്നു എന്നുപറഞ്ഞട് ഒരു റൈറ്റപ്പുംങ്ങണ്ട് തിരിച്ചു വി ട്ടിട്ടുണ്ട് അവര് ക്ക് മെസേജ് വന്നിട്ടുണ്ടാവാരിക്കും ഫേ ഇപ്പ ഇങ്ങനെ ഓരോ മെസ്സേജുകള് വരുവാണല്ലോ.
അതെ അങ്ങനെ വരും. ഉം
റിസൾട്ട് പബ്ലിഷ് ചെയ്ത്ണ് റഞ്ഞാണ്ടാണ് മെസ്സേജ് വന്നേണത് അപ്പൊ പിന്നെ പിന്നെ അത് ഫേക്കാണ്. ഫേക്ക്ന്യൂസാണെന്നും പറഞ്ഞാണ്ട് വിട്ടേണ്. അപ്പൊ തന്നെ ഞാൻ യിചൈതെ യൂട്യൂബില്. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കില് ഒരുപാട് ഇതുണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബ് ചാനൽസ് എൽ എസ് എസിന്റെ ഒക്കെ
ആ ആ
അപ്പൊ അതിനെന്തായാലും കാണിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയത്. പക്ഷെ അപ്പൊ അതിലൊന്നും വന്നിട്ടില്ല. അത് പിന്നെ ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞു ഫേക്ക് ആവാനാ സാധ്യത. കാരണം എന്താ വെച്ചാല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബില് എന്തായാലും പബ്ലിഷ് ചെയ്യും. ഇന്ന് റിസൾറ്റ് അറിയുന്നുണ്ട്. ഇത്ര സമയം കൊണ്ട് ആ അതെ അതെ പബ്ലിഷ് ആകും
നമ്മള് പലരും എല്ലാരും അറിയും.
അതെ അതെ. അപ്പൊ പിന്നെ പിന്നെ മാം വിട്ട്. ഫേക്ക് ആണെന്ന് പറഞ്ഞാണ്ട്. ഏതൊരു സംഭവത്തിലും ഫേക്ക് ആയിട്ട് ഇങ്ങനേ വിടാൻ ആളുകള് ഇണ്ടെന്നറിഞ്ഞില്ലേ ആ അതെതെ ആ എത്രയോ സമ സമയം നമ്മളതുമ്മാരെ നമ്മള് വെറുതെ സഹിച്ച് ഇത് സഹിച്ച് ആ അതെ ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ ടീച്ചേഴ്സ് ഇപ്പോ ഈ എൽ എസ് എസ് എഴുതിയവൻ്റെ ക്ലാസില് ട്വന്റി ഫോർ സ്റ്റുഡന്റ്സ് എൽ എസ് എസ് എഴുതിയട്ടുണ്ടായിരുന്നു. ഇരുപത്തിനാല് കുട്ടികള് എഴുതിയിട്ടുണ്ട്. ഈ ഇരുപത്തിനാല് കുട്ടികൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവൂല്ലേ. നമുക്ക് ചെയ്ത പോലെ തന്നെ അതെ ആ അതെ അതുപോലെ തന്നെ അവര് നമുക്ക് പേഴ് സണലി മെസേജ് അയച്ചെക്കണ്. അതേപോലെ സ്കൂൾടെ ഫോർത്തിന്റെ ഗ്രൂപ്പ് ണ്ട് ആ ഗ്രൂപ്പിലും മെസ്സേജ് വിട്ടണ്ട്. എല്ലാരും ഹോൾ ടിക്കറ്റിന്റെ ഫോട്ടോ അല്ലെങ്കി അഡ്മിഷൻ നമ്പറോ ഷെയർ ചെയ്യണന്ന് പറഞ്ഞ്
ഉം
ടീച്ചേഴ്സും ടൈമ് ഏ ടൈം മെനക്കെടുത്താ നമ്മള് അതേപോലെ തന്നെ നമ്മള് കേൾക്കുമ്പോ നമുക്കും സമാധാനം ഇല്ലല്ലോ നമു ക്കും ടെൻഷനല്ലേ എന്താവോ അതെ അപ്പൊ നമ്മളും ഇത് സഹിച്ച് ചെയ്യാ. അവരും സഹിച്ച് ചെയ്യാ എല്ലാരും ഇതിനായിട്ട് ഇരി ക്കാ എല്ലാരുടെ സമയോം വേസ്റ്റ് ആവാണല്ലോ. അതെ സോഷ്യൽ മീഡിയയില് കൊറേ ഉള്ള പ്രശ്നാണ് അത്. ഫേക്ക് ന്യൂസ് ഒരുപാട് വരും. അതെ ആഹ് അതെ അതെ അതെ ഇനിപ്പോ ഒരു പെരുന്ന നോമ്പിന്റെ സമയ ത്താണെങ്കിലും പെരുന്നാളിനെ കാത്തിരിക്കുന്ന സമയത്ത് അതേപോലെ ഒരുപാട് ഫേക്ക് ക്ക് വരും. അതെ എന്നത്തെയോ മെസേജോ റൈറ്റപ്പൊക്കെ എടുത്തിട്ട് അതെ അതെ നമ്മളെന്താണ് ഇത് അറിഞ്ഞി ട്ട് വേണം നെസ്റ്റ് പ്രിപ്പറേഷൻ സ്ന്ച്ചിട്ട് കാ ത്തിരിക്കുന്നവരായിരിക്കും ആഹ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള എന്ത പറയാ ഒരു ദോഷാണത്. ഏറ്റവും കൂടുതൽ ഫേക്കാണ് ഇപ്പോ വിടുന്നത്
ഉം അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പം ഒന്നും കൂടെ നമ്മള്
അതെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസാണ് ഇത്ള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നമ്മുടെ സംശയ് ച്ച് പോവാണ്. ചിലപ്പോ സത്യായിരിക്കാം പക്ഷെ നമുക്ക് എന്താണ് ഇതെപ്പോഴും ഇങ്ങനെ തന്നെല്ലെ ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നതല്ലേ എന്നാണ് നമ്മള് ഫസ്റ്റ്ചിന്തിക്കുന്നത്.
ഉം അതെ നമുക്ക് എല്ലാം ഒന്നും വ എനിക്ക് തോന്നുന്നു ഇതൊന്ന് ഓപ്പൺ ആക്കുമ്പോ അവർ ക്ക് എന്തോ അതിനകത്ത് വെല്ല ബെനഫിറ്റ്
അതെ അതെ ചില സമയൊക്കെ തംനെയില് കാണുന്ന സമയത്ത് നമ്മളെ ഓഹ് എന്താണ് എന്തോ വല്യ വിജാരിച്ചിട്ടായിരിക്കും നമ്മളാ ഓപ്പണാക്ക്ന്നത് പക്ഷെ അതിന്റെ കണ്ടന്റും ഫുള്ള്കണ്ട് കഴിഞ്ഞാലയിലൊന്നുണ്ടാവില്ല
ഇമ്മ അപ്പൊ നമ്മള് വിചാരിക്കും ആഹ് അത് എന്തോ അന്നെര
കാര്യങ്ങളേ ആയിരിക്കൂല ചെലപ്പൊ അതെ അപ്പൊ വേ ന്തേച്ചാല് നമുക്ക് ഓപ്പണാക്കാനും മടിയാണ് എന്തേലും കണ്ട് കഴിഞ്ഞാല് അത് ഫെയ്ക്ക ആയി കരുതീട്ട് നമ്മളണ്ട് നെവർ മൈന്റില് വിട്ട് കളയ
അതെ
കൂടുതല് ഓപ്പണാക്കൂല അപ്പൊ നമ്മള് സ്കൂളൊക്കെള്ള സമയങ്ങളിലങ്ങൻത്തെ സ്കൂളിലെ ന്യൂസ്കളും കാര്യങ്ങളൊക്കെ കാണുമ്പൊ നമ്മളെന്താക്കും എന്തായാലും ഓപ്പണാക്കി നോക്ക ല്ലോ പക്ഷെ നോക്ക്ന്ന സമയത്തോ അതെ അതുമായി ബന്ധപ്പെട്ട കാര്യേല്ലായിരിക്കും
ല്ലവടെ മോൻ തെന്നി വീണ് സിറ്റൗട്ടിൽ ശരി ഞാനൊ സിറ്റൗട്ടിലോട്ട് വെള്ളം വീണ് അന്നേരം തെന്നി വീണ് ശരി ആഹ്